ഹലോ.
ആ
ആ, ന്തൊക്കെ വിശേഷം?
നല്ലവിശേഷാണ്, മഴണ്ടവടേ?
പഠിക്കലില്ലേ?
ഏ?
പഠിക്കാനൊന്നും, പോയിട്ടില്ലേ?
ഇന്നില്ല.
ഏ, ക്ലാസ്, കഴിഞ്ഞതാ? പ്രസ്റ്റ്, കഴിഞ്ഞു, ഇഞ്ഞി അടുത്തതെന്താ? ഏ?
കോളേജ്.
കോളേജാ, നോക്ക്ണ്? കോ, ഏ, ഡിഗ്രിക്ക്, പോവച്ചിട്ടാ?
ഡിഗ്രിക്ക്, പോണംന്നുണ്ട്.
ആഹ്, കോഴിസെടുതൂടെ? ന്നാ, അതല്ലേ, നല്ലത്?
പോയ്സ്, വല്ലിയൊരുതില്ല, പോന്നാ, സ്പോർട്സ്, കോട്ടല്ലേ
ആ, അപ്പൊ, കിട്ടും.
ആ, അങ്ങനെ.
കോഴിക്കോട് കാർക് വേഗം, കിട്ടും, ഡിഗ്രിക്ക്
ആഹ, ഞാനാ, കൊടുത്തിട്ടിണ്ട്, ഇപ്പൊ, ഒന്ന്ക്ക, ഒന്ന്, പോയോക്കോ
അതെ, നാലു, വർഷാണ്
ആഹ.
പിന്നെ, നല്, വർഷം, കഴിഞ്ഞാല്, അതി്ന്റെ, കൂടെ, വേറെ, ഒരു, കോഴ്സ്, കൂടി, പിന്നി, എടുക്കണ്ടിരുന്നല്ല, നല്, വർഷം കഴിഞ്ഞാല്
ആ, അതല്ല, ഞാൻ, ഫുട്ബോൾ, കൂടെ, കയറാനുള്ള, പ്ലൻ, ആണ്
അത്, ശെരി, ആഹ അപ്പ, അ, അങ്ങനെ, പഠി, ആഹ, ഇല്ലല്ലേ ആഹ, നല്ലതാണ് ഇപ്പൊ, എങ്ങനൊലും, പഠിച്ചു, നല്ല, കാര്യും, പഠിച്ചച്ച്, പഠ, എന്തും, കാര്യം, ണ്ടാവുള്ളു
അതെ.
എല്ലാതെ, പഠിക്കാതെ നല്ലൊന്നും, കിട്ടൂലോ
ആഹ്
ഇപ്പ്‌. വേർ. ജോലിക്കൊന്നും. പോണില്ല്യ വേറെ. ഒന്നിനും പോണില്ലേപ്പൊ. ഒയിവ്. സമയല്ലേ
പറയ്യ്
കടേന്ന്. കേർണില്ല
ല്ല. ഇല്ല. ആ കടേന്ന്. നികെനേര്ന്ന്. കഴിഞ്ഞു
ഏ. ത്
അതാ ടിക്കി വൽച്ചിട്ടാട. അതാ. ഗ്യപ്പ്‌ണ്ടാ. അതിന്. ആ. ടിക്കി ഒന്ന്‌ ലൂസാക അഹ് അഹ് പൊട്ടീന്. പൊട്ടീന്. പൊട്ടിയെതല്ലേ. അഹ് ആഹ അ അയി ക്ക് അതും ആ സൈഡത്തും വാങ്ങാൻ പോണ്
പിന്നെ വേറെന്തൊക്കെ ഫുഡ് കഴിച്ചാ
ആ, സൈഡില് എണ്ടിലേങ്ങള്. ഗ്ലാസ് ആ, കർപ്പ്. മയ എറങ്ങുമ്പോള്ളെ.. പതി ആഹ, അത് നാളെ വാങ്ങണം
വീട്ടിലെ. ആരൊക്കെ. ഇണ്ട്
ഏട്ടൻണ്ട്
ആഹ, അമ്മ. അച്ചനൊന്ന്. ഇല്ല്യ
ആഹ.. ണ്ട്. ണ്ട്
അതെല്ലേ
ചേച്ചി ഇല്ലി യ. ചേച്ചി അനിയത്തി ഒന്നം ഇല്ല്യേ
ആ. ണ്ട്ണ്ട്. ചേച്ചിണ്ട്
ഉണ്ട്ണ്ട്ലേ. എ. ഫുഡ് കഴിച്ചിലേ
ഫുഡോക്കെ. കഴിച്ച്
ആഹ് ഇപ്പൊ. ഫ്രീ ആകാരല്ലേ. എന്ന കുട്ടി എന്തേലും കടയിലൊക്കെറികൂടായിര്ന്നില്ലേ ന്ന. എന്തേിലും കാര്യം പൈസ കിട്ടീര്ന്നല്ലോ ഹലോ. ഹലോ. കേൾക്കാല്ല്യേ
ആ പ്പൊ കേക്ണ്ട്
ആഹ. അല്ലെ. കടേല് കേറയാലേ അവനവന്റെ കാര്യങ്ങൾക്കൊക്കെ എന്തേലും. കിട്ടിര് ന്നിലേഅറിയ -ഹ്‌
ഓ... ഒണ്ട് ഞന്ന്. ഞാൻ ഇവിടെ ചെറിയൊരു ബീഫ് സ്റ്റാൾണ്ട്മ്മോക്ക്
അ.. അ
ആ. പണി പത്തുണി. പത്തു മണി അല്ല ഓമത് മണി പണി കഴിഞ്ഞ് പറക്കും എത്താമം
അയിശെരി. ആഹ. അങ്ങനെ കേറണ്ട്ല്ലേ.. അഹ.
ട്ടരാ. ഒബണി ആവുമോഴാത്തക്. കുളീം. കഴിഞ്ഞ്. ചായൊട്
ആഹ
കൊറങ്ങിണീച്
ഇപ്പ്‌ ഇപ്പഅങ്ങനെയൊക്കെ പോയാതന്നെ കാര്യള്ളൂ എല്ലാ ഒന്നും കിട്ടൂലെ
അതെ കോളേജ്ത്തെ ര്യ എണ്ണടിച്ഛനൊക്കെ
ആഹ പോണെയിലൊക്കെ അവനന്റെ കയ് കാശ് വേണ് ന്നപിന്നെ മറ്റുള്ളോരുടെ കയ്യിൽന്ന് വാങ്ങാൻ നിക്കണ്ട ആവശ്യല്ല
വണ്ട അതെന്നെ
നുപ്പൊത് ഏ
അതൊണ്ട് കളയില് പോണത് അറിയ
ആഹ് കടയിൽ പൊ അങ്ങനെ പോയാല് നല്ല കാര്യണേ അവനാന്റെ കാര്യങ്ങള്കായല്ലോ കോളേജിൽപ്പൊ നല്ല പൈസിം വേണം
ചങ്ങായിമാരൊക്കെ രാവിലെ പോയ വൈന്നാരെ വെരു
ആഹ അഹ്ശരി
ഇൻക്ക് പോണ്ട ഇക്ക് ഒരു മൂന്ന്ണി ആവുമ്പോ പൊയതി സുബൈക്ക്
ആഹ്
ഏ എട്ടര ഒമ്പത് മണിയാവുമ്പോ ചെയ്യും
ആഹ് അത് ശെരി അങ്ങനെ ആഹ് അങ്ങനെ നമ്മള് കൊഴപ്പില്ല്യ എത്രയ കിട്ട പൈസ
എനിക്കൊരു എണ്ണൂറ് അഞ്ഞൂറ്
ആ അങ്ങനെ കിട്ടൂല്ലേ ഡെയ്ലി ഇണ്ടോ
അവിടെ
ആ അങ്ങനെയാവുമ്പോ കൊഴപ്പില്ല
ഇന്ന് പൊറങ്ങി ഇണീച്ച് ഇപ്പോ ഓല് ഇനി വരാൻ കാത്തിക്കാ വൈന്നേരം
ആ അത് ശരി
ചെങ്ങായിമാര് സ്കൂളിട്ടും പണിയും കഴിഞ്ഞ് വരുമ്പോത്തിനും അവളെ പറഞ്ഞാതി
ആ അതരി
ഈ പണിയാ സുഖം ഇതാവുമ്പോ ഒന്ന് കെടന്നൊറങ്ങി ഇണീച്ച് ഇപ്പൊ ഫ്രീ ആയി
ആ ഹ്ഹ് അത് കുഴപ്പില്ല നല്ല പണിതന്നെയാണ്
ഇപ്പ ഫ്രീ ആയി ഇനി പോല് രാവിലെ പോയാല് ഓല് വരാൻ മൂന്നുമണിയാവും
ആ ഓര് എങ്ങനെ കടേ കേറാ
ഒരുത്തൻ പ്ലാസ്റ്റൊഡിസിന് പണിക്കാന്
ആ
ഒരുത്തൻ നൈറ്റ് ബ്രോസ്റ്റ് കടയിലാണ്
ആ അത് ശരി പലും ഇപ്പൊ എല്ലാ ചെക്കന്മാരും ഇങ്ങനെ കടയി കേറന്നെയാണ്
ആ ഇപ്പത്തെ ചെക്കമ്മാരോക്കെ ഡ്രെഗ്സ് ആണ് ഡ്രസ്സ് അല്ല ഡ്രക്സ്
എന്ത്
ഡ്രഗ്സ് ഡ്രക്സ് ലഹരി
അ ആ അത് എന്താ ശഹ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ
ആ ഇന്റത്ര അങ്ങനെ വരുണ്ട്
ആ അത് പാടില്ല നമ്മക്ക്
ഞാനൊക്കെ വല്ല വല്ല മാറിക്കലായിന്ന്
ഏ അതിന് അതിനകത്ത് പെട്ടുപോയാലോ കുട്ടിയെ അതൊന്നും പാടില്ല നമ്മക്ക് കേട്ടോ
ഇല്ല്യേ തൊടണ നല്ലതാണെന്നോ
പക്ഷെ അത് അപ്പൊ അങ്ങനെ ഉണ്ടായിക്കണു പ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം അത് പാടില്ല്യാന്നുള്ളത്
പറഞ്ഞാ മനസ്സിലാവണല്ലോടല്ലേ
ആ മക്കളെ അവ് ചിജ്ജാൻ പട ആ കേസാവൂലേ?
ഓന്റെ ഓ ഒരു മോശണ കേസിലൊക്കെ പ്രതിയ.
ആ -ആഹ് അഹ് ശെരി ഏ അങ്ങത്തില് പെട്ടു പോവാൻ പാടില്ല്യ മ്മള്. നമ്മളെ കഴിയുന്നം ഒഴിവാവ്യ അങ്ങത്തെ അങ്ങത്തെ കൂട്ടുകെട്ടന്നെ ഒഴിവാകണം.
പിന്നെന്താ ഞാന് സിഗററ്റ് കുറ്റ്യ ന്നെ തൊട്ടില്ല.
ആഹ് അത് പാടില്ലമ്മക്കേ ഒന്നും പാടില്ലല്ലേ. ലഹരിടെ ഒരു സാധനമ്മക്ക് ഉപയോഗിക്കാൻ പാടില്ല.
ഓന്പ്പോ പറയുമ്പോ ഇന്റെ പ്രായാ വൈനേയ് വയസ്സായിട്ടുള്ളൂ.
ആ ന്നട്ടാ കുട്ട്യപ്പാ കൂട്ടര് വീട്ടര് പിന്നെ ഇതിന് സപ്പോട്ടാ.
വീട്ടാരൊക്കെ ഒനൊയ്വാക്കീന്.
ആ പട്ച്ചോനേ. പ്പൊ അങ്ങനെപറഞ്ഞട്ടിന് അപ്പൊ ഔടെ ആരുതിനന്ന് എതിരില്ല?
ആര്?
നാട്ടുകേരന്നു.
നാട്ടാര് വിജര്ച്ചട്ടത്ത കാര്യം.
ഏ... അല്ലെയ് അയിന്റെ രക്ഷിതാക്കള് പർഞ്ഞ് മനസ്സിലാക്കികൊടുക്കണ്ടേ ല്ലേ അങ്ങൻത്തെ കാര്യങ്ങള്.
രക്ഷിതാക്കൾ പെരീന്ന് ഒയ്വാക്കി ഓൻ്റെ ശല്യം കൊണ്ട്.
ആ ആഹ അത് ശെരി. ക്ഷെ അ നമുക്ക് പാടില്ല. ഇബടെക്കെ എത്രേ കേസില് കു ട്ട്യള് ഈ കോളേജില് അവിടിവിടെക്കെ ഇങ്ങൻത്തെ കുട്ടിയോള് ചെന്നിട്ട്.
ണ്ട്ണ്ട് ണ്ട്.
എല്ലോട്ത്തുണ്ട് ഈ കോളേജില് ങ്ങനൊക്കെ പുട്ച്ചിട്ടേ.
ഉം.
അത് നമ്മക്ക് പറ്റൂല തീരെ പാടില്ല.
പാടില്ല പാടില്ല.
ആ.
ഓലോട് പർഞ്ഞിട്ട് കാര്യല്ല
പ്പാ കുട്ടി പഠിക്കാനൊന്നും പോണില്ല.
ഉം ഓ പ്ലസ്വണ്ണിന്ന് നിർത്ത്യത.
അതല്ലേ ആഹ അ ശരി. പട്ച്ചോനെ എന്താ കാട്ടല്ലേ അങ്ങനത്തെ കുട്ട്യള് ങ്ങനെ പെട്ടാല്.
ഔടെ മയണ്ടോ?
ആഹ മഴ ണ്ട് കൊഴപ്പില്ല ഒരാ വറേജില്.
അക്കപ്പ മഴ കഴിഞ് മഴ ഇന്നില്ല ഇന്ന് ഫുള്ള് വെയിലാ.
വെയില ഏ രാവിലെണ്ടായില്ലേ മഴ.
ഉം രാവിലില്ല.
അതല്ലേ ആഹ. പ്പൊക്കെ കാലാവസ്ഥ മഴ കുറവാന്നല്ലേ പറഞ്ഞത്.
ആ കുറവ ഞ്ഞിപ്പോ അടുത്ത മാസംപ്പ പെരും മയയ്ക്കും.
അറില്ല എന്താ അറിലല്ലൊ വല പ്ര്രാവശ്യം മഴ ങ്ങനെ പെയ്തിട്ടില്ല. മഴയ് വളരെ കുറവാണ്.
അതെ.
മഴങ്ങനെ പെയ്ത് പോയിട്ടുള്ളു മറ്റ നല്ല മഴ നിക്കാതെ പെയ്താലല്ലേ നമുക്ക് വെള്ളണ്ടാവുള്ളു.
ആഹ.
പ്പൊ വെള്ളത്തിനൊക്കെ വളരെപ്പ ശ്യാമല്ലേന്നു ഇപ്പന്ന് മഴ പെയ്തന്ന് അടി ഭൂമി താന്നിട്ടില്ലല്ലോ ഒക്ക ഒൽച്ചു പോവല്ലേ.
മ്.. ഞങ്ങക്ക് പിന്നെ വെള്ളത്തിന് പ്രശ്നല്ലട്ടോ വടെ.
ആ ഞങ്ങളെ നാട്ടില ഇവിടൊക്കെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നാണ്
ഇവിടെ എന്താ വച്ചാല് പോയിന്റ വക്ക ത്ത ആയതോണ്ടേ
ആആ അത് ശരി ഇവിടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്
ആ അ ശരി വെള്ളത്തിന് അങ്ങ അങ്ങനത്തെ ഇവിടെ നായ് ശല്യം നല്ലൊണ്ട്
ആഹ് അത് പടി ഞങ്ങളെ വിടെ നായക്കളെ ശലൃം നല്ലൊണ്ട് കുട്ടിയെ
എല്ലായിടത്തും ഉണ്ട്ലേ
ആ നല്ലോണം ഉണ്ട്പടെ പന്നിളുംപന്നിളും ഉണ്ട്വിടെ
പന്നിയേൾ ഇവിടല്ല ഒ നായ്ക്കൾ ങ്ങട്
ഒരു കൃഷിയ ഒന്നും ഉണ്ടാക്കാൻ അയക്കൂലേ കൃഷി ഉണ്ടാക്കിയാലോ ഒക്കെ നശിപ്പിക്കാണ് പന്നിയോളെ
ആ ഇവിടെ നായ്ക്കൾ ഇങ്ങട്ട് മുറ്റത്ത് കിടനാട്ടംങ്ങട്ട്
ആ
അരഗ
ആ അത് ശരി
ഉം
വേറെ എന്തൊക്കെ വർത്താനം പിന്നെ പിന്നെ ഡിഗ്രിക്ക് എവിടെക്കെ കൊടു കൊ കൊറെ കോളേജിൽ കൊടുത്തില്ലേ സ്പോർട്സ് കോട്ടൽ മാത്രേ കൊടുത്തുണ്ടാവുള്ളു അല്ലേ ആ അ ശെരി ആ
ഉം
മാർക്കൊക്കെ ഉണ്ടോ?
ഓ അറുപത്താറ് ശതമാനം
അറുപതാല് ശതമാനം അപ്പൊ അങ്ങനെ ആ സ്പോർട്സ് കോട്ടയിൽ കിട്ടൊകാരലേ ആ ആഹ് അത് ശരി ആഅത്ണ്ടായ പിന്നെ കൊഴപ്പല്ല
ആ അനതൊട് പ്രശ്നംല്ല
നല്ല സ്കൂള് പിന്നെ പഠിക്കാനൊക്കെ എങ്ങനെ
പടുത്തം വലിയ പോല അറുപത്താറ് ശതമാനം ക്കേ ഇണ്ടാക്കീന്
ആ അത് ശെരി ഏ ഏത് ട്ത്ഥീനെപ്ലസ് ടൂവിന്
ഏ
പ്ലസ്ടുവിന് ഏതാ ഇടുത്തിത്
ഹ്യൂമാനിറ്റീസ്
ഹുമാൻറ്റീസോ ആ ഹുമാൻറ്റീസ് പിന്നെ പഠിക്കാൻ എളുപ്പല്ലോ
ആ പഠിച്ചാണ്പ്പണ
അപ്പ പത്തന്ന് മാർക്ക് കുറവേന്നു
അല്ല എനിക്ക് നാല് എ പ്ലസ്ണ്ടേന്നു
പിന്നെന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്ത്
ഹ്യൂമാനിറ്റീസ് ഇന്ക്കത് കിട്ടി അയിലാണ്ട് ഇട്ത്ത് എല്ലാരും ചങ്ങായിമാരൊക്കെ എല്ലട്ട് കയറില്ലേ
നക്കുമ്പോ ഹോംമാർക്സ് കൊടുക്കേണ്ടിന്നില്ലേ കൊമേഴ്സ് കൊടുക്കേണ്ടിരുന്ന ആദ്യം എന്നാ പി പിന്നെ കോമേഴ്സ് കിട്ടിരുന്നു
ഹുമാന്റിസ് ആകുമ്പോൾ പഠിച്ചാന സുഖാണ്
അല്ല പഠിച്ച പിന്നെ ത് രാഷ്ട്രത്തിതല്ലേ
ആ പിന്നെ സ്പോർട്സ് നോക്കിയതോണ്ടേ
ആ എന്നാ ശരി
ഹലോ
ആ ശെരിട്ടാ സമയയിട്ടാ
ആഹ